ഇന്നൊന്നുമില്ലടാ അന്ന് ഫ്രീയാനെന്നു ന്ന് എങ്ങട്ടും പോയിട്ട് ഒന്നില്ല
വർക്കൊന്നും ഇണ്ടായില്ല അപ്പൊ അന്നോടല്ല നായേ ആരേങ്കിലും ഇവിടെ ഫോൺ വിളിച്ച് ചോയ്ച്ചിന്നേ കെട്ടോള ാനല്ലല്ല കഴിക്കത് അ ഞാൻ അനക്ക് ഉറക്കണ്ട ചോച്ചിട്ട് ഇവിടെ വേറെഓറ അതെ നമ്മള ചങ്ങായി
ഉ ഉ ഇന്നലെ ഇ കളിയുണ്ടോ
ഇല്ല ഇന്നലെ അലാർ അലാറ് അലാറെ അഞ്ചേ മുക്കാലിന് സാധാരണ നീച്ച ണ മു
ഇിച്ചട
ആ ഇന്നട്ടോ മൂത്രഴിച്ച കടന്നോ
കൊറചേരം ഫോണിലേക്ക ഒക്കെ കണ്ട ഉ അത്പ്രാവശ്യയില ആണ് ചെയ്ന്നത് നല്ല വർക്ക ആ കിട്ടുന്നത് ഏ പ്രാവശം കട്ടിയാണ്
ആ എന്ത് അതെന്താ തോറ്റോ തോ അല്ല വർക്കത്തിട്ട് ഇറിയൻ കാരണം
അല്ല
ആ തോൽക്കണ്ടിന് ഫസ്റ്റ്ത്തെ കളി ഫസ്റ്റ് ത്ത കളിനെ തോൽക്കേണ്ടിരുന്നു എന്റെ അഭിപ്രായം അതാ അതെ പിന്നെന്താച്ചാ ഇത് ഇമ്രുമെന്റ് മെന്റ് കൊണ്ട ഫസ്റ്റ്ണ് തോൽക്കുമ്പോ എന്താ പറയാ അ കര കറാൻ വേണ്ടിട്ട് ഒരു മാക്സിമം ട്രൈ ചെയ്യും അർജന്റീന അർജന്റീന അങ്ങനെയല്ല ഉണ്ടായത്
ഉം ഉം അർജന്റീനക്ക് പ്രാവശ്യം സുഖാണ്
ഉം അല്ലേ അർജന്റീന ഫസ്റ്റ അർജന്റീന ഫസ്റ്റ അർജന്റീന അർജന്റീന കഴിഞ്ഞറി അങ്ങനെ ഉണ്ടായതേ ഫസ്റ്റ് സൗദി അറേബ്യനെ കൊണ്ടാണ് തോയിറ്റില്ലേ സൗദി അറേബ്യ മൂന്ന് സൗദ്യോഗിക ലീവാണ് കൊടുത്തത്
ഉം ആ കളിച്ച കളിക്കാർക്ക് റോസ് റോസും കൊടുത്തു കളിച്ച കളിക്കാർക്ക്ല്ല ടീമിലുള്ള എല്ലാവർക്കും കൊടുത്തു
ആ
ഉം വൃദ്ധ ക്കത്തെ എവിടെ പോയിന്ന ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ